ആഹ്
ആ ന റേഞ്ചിന്റെ പ്രശ്നംണ്ട് ട്ടോ.
ആണോ കേക്കാമ ഇപ്പം പറയുന്നത്
ആഹ് ആഹ് ഇപ്പൊ കേക്കാം
അവിടെ മഴയൊക്കെ ഉണ്ടോ
ആ ഇടക്കിടക്കുണ്ട് ഇന്നലെയില്ലായിരുന്നു അവിടെണ്ടോ
ഉം ഇവിട നല്ല ഇവിടെ നല്ല മഴക്കോണ്ട് ഒരു ചെറിയ ഇതരം ഉണ്ട് ചെറുപ്പുഴ പെയ്ത്തോളംയിരിക്കും
ആഹ് ആഹ് തുണിയൊക്കെ കഴിയായിരുന്നോ
ആഹ് തുണിയൊക്കെ കുറച്ച അങ്ങോ അങ്ങക്കെ കഴുകി ഇട്ട്
ആഹ് ഫുഡ് കഴിച്ചാ
ആഹ് ഫുഡ് കഴിച്ചില്ല നിങ്ങള് കഴച്ചോ
ഇല്ല ഇല്ല കഴിക്കണം എന്തോ കഴിക്കും അവിടെ
ഉം ഇവിടെ ദോശ പിന്നെ ചോറൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഇനിപ്പ ചോറ് കഴിക്കത്തേള്ളൂ
ആഹ് ആഹ്
പിന്നെ അവിടെ കൊതുവുണ്ടോ അവിടെ
മഴയല്ലെ ഇതേ ഉള്ളൂ ഇവിടെ ഞങ്ങൾ പിന്നെ വയൽ പ്രരദേശം ആയോണ്ട് വെള്ളമൊക്കെ അങ്ങ് തങ്ങിയിക്കുന്നൊണ്ട് കോതുവേ ഉള്ളു ഇവിടാണെങ്കി കറണ്ടും എപ്പോഴും ഇല്ല മിക്കപ്പോഴും പോയി വരും
ആഹ് ഇവിടെയാ അത് തന്നെ ഇയ്യോ കരണ്ട് എപ്പോഴും പോവും വരും പോവും വരും അത് തന്നെ
ഇവിടെ ഇപ്പം ഇപ്പം പോയിട്ട് അപ്പം വന്നതേ ഉള്ളൂ കറണ്ട്
ആഹ് ആഹ്
ഉ
രാത്രിയാവുമ്പോഴും പോകും മീന മേടിച്ച് വേടച്ച് ചാള വേടിച്ച്
ആഹ് ഇവിടെ ഞങ്ങള് ഉണക്കെ കൊഞ്ച് ചമ്മന്തി ഉണ്ടാക്കി തോരനും പിന്നെ ചക്ക ഉണ്ടായിരുന്നു അപ്പൊ ചക്കയൊക്കെ വെച്ച്
ആഹ് ആഹ്
ഉ
ഉം പിന്നെന്താ എല്ലാരും പോയോ ജോലിക്കൊക്കെ
ആഹ് ഇവിടെല്ലാരും ജോലിക്ക് പോയി പിന്നെ മാമനൊക്കെ അമ്മയുടെ ആങ്ങളെക്കെ ഉണ്ടായിരുന്നു ഇവിടെ അപ്പൊ അവരെല്ലാരും വന്നിട്ട് പോയി
ആഹ് അവരവിടെ ഉണ്ടായിരുന്നോ
ആഹ് ഇവിടെ ഉണ്ടായിര്ന്നു ഇപ്പ സ്കൂൾ ഉറപ്പല്ലേ പിന്നെ എല്ലാരും പഠിക്കാനൊക്കെ പോയി
ആഹ് ആഹ് ആഹ്
നിങ്ങള് പഠിത്തം കഴിഞ്ഞാണോ
ആഹ് ആന്നന്ന് വർക്കാണ്
ഉം കല്ല്യാണം കഴിഞ്ഞാണോ
അല്ല അല്ല
ഉം ഉം അല്ലല്ല കല്യാണം കഴിഞ്ഞിട്ടില്ല
ആഹ് ആഹ് എന്തോ പഠിക്കുവാണോ അതോ
പഠിത്തൊക്കെ കഴിഞ്ഞ് ഇനി ഇപ്പൊ ജോലിക്ക് എന്തെങ്കിലും നോക്കണം
ആഹ്
പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം
ഓഹ് പ്രത്യേകിച്ച് വിശേഷ ഒന്നുല്ല അവിടെയോ
ഇവിടെ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല എല്ലാർണക്കും എല്ലാ ദിവസം പോന്നമാറിക്കെന്നെ
ആഹ്
പിന്നെ പിന്നെ ഫുട്ബോള് കളിയായൊണ്ട് ഫുട്ബോള് കളിയാണ് എല്ലാ സമയം
ആഹ് ആഹ്
പല സമയത്തിരുന്ന് കാണും
ഉം രാത്രിയിലൊക്കെ ഇരുന്ന് കാണുവോ
ഉം രാത്രിയിലും പകലും ഒക്കെ കളിയാണ്ടായിണ്ട് കളിയിരുന്ന് കാണും
ആഹ് പിന്നെ വീട്ടിലെല്ലാർക്കും സുഖല്ലേ
ആഹ് എല്ലാവർക്കും സുഖം തന്നെ എല്ലാരും ജോലിക്ക് പോയിയൊക്കെ ഇപ്പം ഞാനിവിടെ ഒറ്റക്കെള്ളൂ
ആഹ് ആഹ് ആഹ് എപ്പ എപ്പ വരും
അവര് ഇനിപ്പോ വൈകിട്ടേ വരത്തോളൂ
ആഹ് പിന്നെ
അവിടെ ജോലിയൊക്ക ഒതുങ്ങിയാ ഉം ഇവിടെ ഒതുങ്ങി ന്നാലും പാത്രൊക്കെ ഇച്ചിരി കഴുകാനുണ്ട്
ഉം ആഹ് ആഹ് പിന്നെ
പിന്നെന്താ
അവടാരും ഇല്ലേ
എവടെ
അവ്ടെല്ലാരും ഉണ്ടോന്ന്
ഇല്ലി ല്ലല്ലാ എല്ലാരും പോയി
എല്ലാരും ജോലിക്കോയതാണോ
ആ പോയി പോയി
ഇനി എന്ന് ജോലിക്ക് പോവ്ന്ന്?
അട്ത്ത മാസം
ആ അട്ത്ത മാസല്ലേ ഓണം ഓണം കഴിഞ്ഞിട്ടേ പോന്നൊള്ളോ?
അല്ല ചെലപ്പോ അതിന് മുമ്പന്നെ പോവും
പപ്പൊ പിന്നെ ഓണത്തിന് ലീവ് കിട്ടോ?
ഇല്ലി ല്ലില്ല
പ്പൊ പിന്നെ ഓണം കഴിഞ്ഞിട്ട് വാ നോക്കണല്ലെങ്കിൽ
ആ ആഹ്
പിന്നെ സ്രസ്സൊക്കെ ഓഡറയ്യാർണ്ടോ?
ആഹ് ഉണ്ട്
അ അ ആമ്
ഇപ്പം മൊത്തം ഓൺലൈൻ വഴിയെല്ലെ എല്ലാം
ല്ലേ ആ വെല കൊറവല്ലേ
വെല കുറവും നല്ലെ ഡ്രസ്സും ഒക്കെ ഉണ്ടല്ലോ അപ്പൊ പിന്നെ ഇപ്പൊ കടയിൽ പോയി എടുക്കുന്നത് കൊറവാ
അ ആഹ് എതിലിന്നാ ഓഡറെയ്യുന്നത് കൂടുതലും
അങ്ങനൊന്നൂല്ലാ എല്ലാ ആപ്പിന്നും ഓഡ്റയ്യും നല്ലെ തുണിയൊക്കെ എവിടെണ്ട് അതിൻ്റൊക്കെ ഓർഡർയ്യ്
അ ആഹ്
അവ്ടെ വെയില്ണ്ടോ?
ആ ഇപ്പം വെയില്ണ്ട് എന്നാലും ത മഴക്കോള് കോള്ങ്ങ് ഉണ്ട്
വെയില് വന്നാ പിന്നെ ഭയങ്കര വെയിലാ
ആ അതാണ് മഴ പെയ്താ പിന്നെ പറയണ്ട
ഇബടെ മഴ പെയ്ത് സൈഡിലൊക്കെ വെള്ളം തങ്ങിരിക്കുന്നോണ്ടേ ഭയങ്കര കൊതുകിന്റെ ശല്ല്യാ
മഴ പിന്നേം കൊഴൊപ്പൂല്ല പക്ഷെ ഈ വെയിലാണ് പാട്
ആ അതാണ്
വെയില് നല്ല വെയില് വന്നാ കൊട കൊണ്ട് പോയാലും വെയില് കാര്ണം നമ്ക്ക് നടക്കാൻ പാടാ
അഹ് ആഹ് ന്ത് ചെയ്യാനാ വെയില് വന്നാ പിന്നെ
സിനിമാ സിന്‌മ കാണുന്നില്ലേ സിന്‌മ വല്ലോം കാണാറുണ്ടോ
ആഹ് കാണാറുൺ
ഇവ്ടാണെങ്കി സിന്‌മ ഇട്ടേക്കുവാ എവ്ടെ റിംഗ് മാസ്റ്റർ സിനിമ ഇട്ടേയ്ക്കുന്നു ദിലീപിന്റെ ഏഷ്യാനെറ്റ് മൂവീസ്നക്‌ത്ത്
ആഹ് ആഹ് തീരാറായോ
ആഹ് അത് പക്‌തിയായി പടം നല്ല പടം എല്ലേ അപ്പ ഇര്ന്ന് കണ്ടോണ്ടിര്ന്നെയാ
ആഹ് ആഹ് ദിലീപിന്റെ പിന്നെ എല്ലാ സിൻമെയും അലുവാ അടിപൊളി അല്ലേ
നല്ല പടങ്ങളാ എല്ലാം റിപ്പീറ്റ് വാല്യൂ ഒള്ള പടങ്ങളാ എല്ലാം കണ്ടോണ്ടിരിയ്ക്കാൻ ഒര് മട്പ്പും തോന്നത്തില്ലാ
അതെ അതെ
അങ്ങെനെ പിന്നെ കണ്ടാേണ്ടിരിയ്ക്കുന്നു പിന്നെ ഞാൻ ഒറ്റക്ക് ഉള്ളായോണ്ട് ഇര്ന്ന് കാണ്ന്നു
ആഹ് ആഹ് പിന്നെ ഇപ്പൊ കണ്ടോണ്ടിരിക്കുവാണോ അപ്പൊ
ആഹ് പടം കണ്ടോണ്ടിര്ന്നെയാ പിന്നെ
ആഹ് ആഹ് പിന്നെന്താ ഓണത്തിന് ഡ്രസ്സൊക്കെ എപ്പ എട്ക്കും രാവിലെ ഇവിടെ അപ്പം ഒണ്ടാക്കി
ആഹ് കറിയോ
ചമ്മന്തി ഉണ്ടായിര്ന്നു മറ്റേല്ലെ വറ്ക്ക്ന്ന ചമ്മന്തിയില്ലേ
ആഹ് ആഹ് ഒണക്കച്ചമ്മന്തി
ഓഹ് ഓണത്തിന് ഡ്രസ്സൊക്കെ എട്ക്കെണ്ടെ
ഏഹ് അതൊക്കെ ഓണത്തിന് എട്ക്കെണം ഓണ അങ്ങ് എത്തി അട്ത്ത മാസവാ വേഗം മാസങ്ങളും ദിവ്സങ്ങളും പോവാ
ആഹ് ആഹ് അതാ നിങ്ങളെവെടെ പോയാ എട്ക്ക്ന്നെ അതും ഓൺലെയ്ൻലാണോ അതോ അല്ലാതെ പോയ് കടേ
കടകളി പോയ്ട്ക്കും ഓണ ഓണം ഡ്രെസ്സ് കടകൾലൊക്കെ പോയ് എട്ക്ക്ന്നെ
അഹ് ആഹ് എങ്ങനെയാ പാവാടേം ഉടുപ്പു ആണോ അതോ അല്ലാത്തെ
അതിപ്പാ അവ്ടെ ചെന്നെന്ത്‌ തോന്ന്ന്നു അതങ്ങെട്ക്കും നല്ലത് നോക്കിയങ്ങെട്ക്കും
ആഹ് ആഹ് ഓണം വന്ന് കഴിഞ്ഞാ പിന്നെ പറയണ്ടല്ലാ
ഉം അതെ പിന്നെ സാധനങ്ങളൊക്കെ വേടിയ്ക്കാരിക്കും
അതാ ഇപ്പം വെല കൊറവാന്ന് പറയ്ന്നെ കേട്ടായ്ര്ന്നു
ആഹ് ചെലെ കടകൾല് മാത്രേ ഒള്ളു വെല കൊറവ് ചെലാേട്ത്തൊക്കെ നല്ല വെലയാ
ആഹ് ആഹ്. വെല കൊറഞ്ഞേയ്ക്ക്‌ന്ന സമയത്ത് പോയി വേടിക്കുന്നതാ നല്ലത്..
ഉം അതെ
അല്ലെങ്കി പിന്നെ. ഹലോ ആഹ് ആഹ് ആഹ്
യോഗ
പിന്നെ എന്തൊക്കെയ്ണ്ട് എന്തെക്കെയാ അവിട്ത്തെ വിശേഷങ്ങളൊക്കെപറയ്.
ഉം ഉം ഇബട്ത്തെ വിശേഷങ്ങളായിട്ടൊന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല. പിന്നെ ഇങ്ങനെയൊക്കെ അങ്ങ് പോവ്ന്ന്
ആഹ് ആഹ് ആഹ്
ആ വീട്ടിൽ പന്നി ഇണ്ടോ ചോയ്ക്ക ഇല്ല്യല്ല്യാ
കേക്ക്‌ന്ന് വോളിയം കൂട്ടി വെച്ചേക്കുവാണോ. ആഹ് കേക്കാൻ പറ്റ്ന്ന്ണ്ട്. സിനിമേടെ ഓടിയം കേക്കാം.
അത് കൊറച്ച് വെച്ചേക്ക്‌വാ. ഞാൻ വിചാരിച്ച് കേക്കാൻ പറ്റുലെന്ന്
ഇല്ല ഇല്ല കേക്കാം പറ്റുന്നുണ്ട്. കൊഴപ്പ ഇല്ല കേക്കാം പറ്റുന്നുണ്ട് പറയുന്നത് കേക്കാം.
ആഹ് ആഹ് ആഹ്
ഉം ഉം ഉം അഹ് അഹ് അയ്യോ കൊഴപ്പ ഇല്ലായിര്ന്ന്
പിന്നേ എന്തൊക്കെയാണ് വിശേഷം
വിശേഷം ഒന്നും ഇല്ല. പ്രത്യേകിച്ച് വിശേഷൊന്നു ഇല്ല
ന്നട്ട് റ്റൂറൊക്കെ പോവാറ്ണ്ടാ
റ്റൂറൊന്നും അങ്ങനെ പോവാറില്ല. നിങ്ങളെ അവിടെ പോവാറ്ണ്ടോ
ഈ വെക്കേഷനൊന്നും പോയില്ലേ റ്റൂറ്
അയ് ഇല്ലേ ഇല്ല
ആഹ് ഞങ്ങള് എടക്ക് എവിടെങ്കിലൊക്കെ പോവും റ്റൂറ് സിനിമ കാണാനും വെക്കേഷൻ ടൈമിലൊക്കെ വീട്ടിലെല്ലാരും ഒള്ള സമയത്തൊക്കെ ഓരോ സ്ഥലത്തൊക്കെ പോവും.
ഈ വെക്കേഷന് പോയാര്ന്നോ.
ആഹ് ഞങ്ങള് ഈ വെക്കേഷൻ മൂന്നാറ് വരെ പോയാര്ന്നു
ആണോ ഉം അവിടെ പ്പൊ ഭയങ്കരെ തണുപ്പല്ലേ..
പിന്നെ നല്ല തണുപ്പും നല്ല കാലാവസ്ഥയാ
അഹ് ആഹ്
ഫാമിലിയായിട്ട് പോവാൻ പറ്റിയ സ്ഥലം അല്ലേ. അപ്പൊ പിന്നെ പോയി എൻജോയ് ചെയ്ത്
അഹ് ആഹ് അവിടെ മാത്രേ പോയൊളോ
അവടെ ഈ വെട്ടം പോയോളു.
അഹ് ആഹ്
ഇഞ് ഫ്രെണ്ട്സ് ആയിട്ട് എവിടെയെങ്കിലൊക്കെ പോണോന്നും പറഞ്ഞിരിക്യുവ.
ഹാ
പിന്നെ ഇനി അത്ത വെക്കേഷൻലേ പോവത്തൊള്ളോ അതോ അതിന് മുമ്പായിട്ട് പോവോ.
ഫ്രീ ഇപ്പം അമ്മക്ക് ഫ്രീ കിട്ട്ന്നെ അൻസരിച്ച് നമ്മള് പോവും ഇനി അങ്ങോട്ട്. കൊഴപ്പുല്ല എപ്പം ഫ്രീ കിട്ട്ന്ന് ഫ്രണ്ട്സൊക്കേയിട്ട് പോവാനിരി ക്ക ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് പോവാനും എടുകാനൊക്കെ അപ്പൊ എല്ലാരും ഉള്ളപ്പം പോവും ആഹ് ദൂരോട്ടും അടുത്തൊക്കെ ആണെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കി നല്ലേല്ലെ അപ്പം ഫാമിലി പിന്നെ ജോലിയൊക്കെ ഉണ്ടായോണ്ട് അവര് ചിലപ്പോഴേ വെക്കേഷൻ ടൈമിലൊക്കെ കാണത്തൊളൂ ഇല്ലെങ്ക പിന്നെ ഫ്രണ്ട്സ ആയ്ട്ട് പോവത്തേളൂ
ആഹ് ആഹ് അതാ നല്ലത് ഫ്രണ്ട്സോയ്ട്ട് ആകുമ്പോൾ ഭയങ്കര എൻജോയ്മെന്റ് ആയിരിക്കും
പിന്നെ അമ്പലത്തേലും ഒക്കെ പോവാൻ പ്ലാൻ ചെയ്തേക്കുവ ഇഞ് പോണം
ഉം ഏ അമ്പലത്തില്
ഓരോ അമ്പലത്തിലൊക്കെ പോണം എന്നൊക്കെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് അപ്പം പിന്നെ അവരെങ്ങനെ പറയുന്നെ അതേകണക്ക് പോവും
ആഹ് ആഹ്
ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചോ അതോ ഇനി കഴിക്കത്തേ ഒള്ളോ
ഇല്ല ഇല്ല ഇനി കഴിക്കണം സമയാവുന്നേ